ആ കേക്കില്ലേ
ക്കുന്നുണ്ട് എന്താ ത്ത എന്താ കാണക്ക
നല്ല വർത്ത നല്ല സുഖം കൊഴപ്പത്തൂല്ല അങ്ങനെ പോണ്
ഉം ഫുഡൊക്കെ കഴിച്ചില്ലെ
ഫുട്ടൊക്കെ കഴി ച്ചു
ഇന്നെന്ത്ണ്ടാക്കി
ഏ ഞാനിന്ന് ബി ബീഫ്
നിങ്ങൾ എങ്ങനെ ബീഫ്ക്കെ ഉണ്ടാക്കല്
ബീഫ് പല രീതിയിലുണ്ടാക്കും അവിടെ ഇന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിനെ പിന്നെ അടുപ്പത്തുണ്ടാക്കും കണ വിറക്കൊക്കെ കത്തിച്ച് ഏ അപ്പൊ അങ്ങനെ ഉണ്ടാക്കും ചെലപ്പോ ഞാൻ കുക്കറൽ ഉണ്ടാക്കും അത് ചെറു ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞിട്ട് അതിലേക്ക് ഇടും പിന്നെ മസാലകള് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് കുറച്ച ഇടുള്ളൂ പിന്നെ കുരുമുളക് പൊടി ഇടും തോനെ ആഹ ആഹ് അത് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ പേരുംജീരകം ഒക്കെ ഇട്ടിട്ട് കടുക് ഏതൊക്കെ ഉലുവ ഉലുവ ഇടും അങ്ങനെ അത് കൊയ നല്ലോം കൊഴച്ചിട്ട് അടുപ്പത്ത് വെക്കും വെള്ളം വെള്ളം പാർന്നാണ്ട്
ആ ചട്ടിയിലോ അതോ കുക്കറിലോ
അത് മറ്റേ കുടുക്കല് മങ്കുടുക്കല്ലേ മണ്ണിന്റെ അയിൽ വെക്കും
ഉം
ന്നട്ട് പിന്നെ അത് വന്നിട്ട് ആഏ ഏ കറിവേപ്പിലയും ചെറിയുള്ളിയും ആഹ കുറച്ച് കുറച്ചു കുരുമളക് പൊടിഒക്കെ ഇട്ട്ക്കാണ്ട് തുമ്പിച്ചെടുക്കും
ആ അങ്ങനെല്ലേ
ആഹ് നല്ല ടേസ്റ്റാ
എന്നും അതേപോലെ ഉണ്ടാക്കല് അതോ
അല്ല ഞാൻ പിന്നെ ഈ അതില്ലേ ലിവറക്കയില്ലെ
ഉം ഉം
ആ അതെനി അപ്പോ ഇത് ഞാനിന്ന് കുരുമൊളക്പൊടി മാത്രം ഇട്ട് കണ്ട് കുക്കറിൽ വിസി വിസിലടിച്ചേക്കേനി
ഉം
അയിനായ്ച അപ്പൊ പിന്നെ അയിന് കൈയ്യൂല അടുക്കള അടുക്കളന്റെ പണി ഇല്ല പണി കഴിഞ്ഞില്ല അടുക്കളന്റെ ഞങ്ങള് അ അടുക്കളണ്ടാക്കാതെ ഇങ്ങട്ട്കേറേനി ഇപ്പോളും അടുക്കളന്റെ പണി പൂർത്തിയായി ഇല്ല
ഏ നമുക്ക് അടുക്കളിപ്പണ്ടാക്കി വെ ഇപ്പ ശനിയാഴ് ചെയ്യാണ് തീ കത്തിക്കാൻ തുടങ്ങിയത് അടുക്കള ഉണ്ടാക്കിഴിഞ്ഞ്
ആ ഞങ്ങള് കേറിട്ട് അഞ്ച് ആറ് ശായി പറഞ്ഞിട്ട് കാര്യല്ല അടുക്കളിതു വരേം റെഡി ആയില്ല
ആ ഞങ്ങളെ അഞ്ച് പെരേക്കെ ഉണ്ടാക്കി അന്ന അടുക്കളയൊക്കെ ഉണ്ട അടുക്കള വലിപ്പോന്നും ഇല്ലഞ്ഞിട്ട് പൊളിച്ചപ്പ നന്നാക്കിപ്പ കമളാന്റെ മുന്നേ തുടങ്ങിന്നത് തന്നെ ഇപ്പൊ പണി കഴിഞ്ഞിട്ട് ശനിയാഴ്ച തീരുപ്പിച്ചു ഞാൻ
ആ ആ മറ്റ അടുപ്പേ പോക ആലു അടുപ്പ് ആ ആ ഇപ്പടെ ന ഉണ്ടാക്കണം ഉണ്ടാക്കണം പറ ഇങ്ങെ നിക്കുവ കട്ടോരിങ്ങില്ല
അപ്പം ഞങ്ങള് ഷീറ്റ് വലിച്ചു കെട്ടിയതാ അയിന് അപ്പൊ അതൊ കോട്ടായിട്ടുണ്ട് അവന് വേറെ ഷീറ്റ് വലിച്ചു കെട്ടണം അപ്പൊ എൻ്റെ ഹസ്ബന്റ് പറഞ്ഞ് അത് വലിച്ചു കെട്ടണ്ട ഞാൻ പണി- കറ വിളിച്ച വരാം വരാൻ പറയാ വരാൻ പറയാനിടമ്മക്ക് ഒരുങ്ങിട്ടൂല്ല മയ മുഴിവം പെയ്താല് ഫുള്ള് അത് വള്ളുവ അപ്പൊ പിന്നെ ആ ഭാഗം ഞാൻ തുറ കേല്ല മഴയാണെങ്കില്
ആ
ആ വാതിലന്നെ തുറക്കെല്ല അടുക്കളന്റെ പൊറത്തൊക്ക് ഉള്ള
എത്ര റൂമണ്ട് പെരക്കപ്പം
രണ്ട് റൂമ് സിറ്റ്ഔട്ടും സിറ്റ്ഔട്ടും ഡൈനിങ് ഹാളും പിന്നെ ഒരു പൊതു അടുക്കളയിണ്ട് പക്ഷെ അ അപ്പുറത്താണ് അടു ക്കളീം അടുപ്പും ആ കൊട്ടത്തോളം നമ്മള് പാത്രം കാരൊക്കെ പൊറത്താണ് അത് നന്നാക്കാ അതുകൊണ്ട് ഞങ്ങൾ ഇണ്ടാക്കി സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അടുപ്പുണ്ട് ഓൾറെഡി സാദാ ഒരു അടുപ്പുണ്ട്
ആ
മ്മള മൂന്ന് കല്ലൊക്കെ വെച്ചിട്ടുള്ള ആ അതും ഉണ്ട് വാസ്പേസും ഉണ്ട് സാധനം വെക്കാനൊള്ള സ്ലാബ് അങ്ങനത്തൊക്കെ ഉണ്ട് പക്ഷെ വാർത്തിട്ടില്ല
ഇട്ട് ആ സീറ്റ് കെട്ടിയൊണ്ട് ചോരന് ഉണ്ടാവും ലേ
ആ അപ്പൊ പിന്നെ ആഹ മഴ പെയ്താ പിന്നെ അങ്ങോട്ട് ഇറങ്ങൂല
ആ
ഒക്കെ ആ ഗ്യാസ്മേല് കഴിച്ചു മയയില്ലെങ്കി പിന്നെ ഞാൻ അടു ഇപ്പൊക്കെ കുമ്മൂട്ടി നല്ലതിലന്നെ ഇ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ദോശേനി അപ്പൊ ഞാൻ അടുപ്പ ഉമ്മനെ ഉണ്ടാക്കുമ്പോളാ ര കിട്ട ദോശ
ആ അതെ തെ ഗ്യാസ്മആയാൽ ശരിക്കായി കിട്ടേനെല്ല ആ ഒട്ടിനിൽക്കുമ്പോ ഞാൻ നടു ടൈം എടുക്കുംചെയ്യും നടു മാത്രമായിട്ട് വേവേ
ആ് അപ്പൊ ഞാന്ന് ഇന്ന് അടുപ്പും രാവിലെ തിയ് മുട്ടീന് അപ്പ പിന്നെ അപ്പന്നെ ചോറുക്കി അപ്പ അല്ല അപ്പ അല്ല വെഴി ലനി പിന്നെ അഗണ്ട് മഴപെയ്ത് പിന്നെപ്പ ആ ഭാഗത്ക്കണേ തുറന്നീയില്ല
ഇവിടെ അങ്ങനെനെ നല്ല മഴ
ആ
ഇപ്പൊ ഞാൻ മോനെ അഗലവാടി ന കി ഒന്ന് കൊണ്ടാൻ പോയി വന്നപ്പോ എന്തോരു മഴന്നാ അവിടെ എത്തിക്കണ്ട്
കോട എടുക്കാതെ പോയിനാത്
പോയത് എന്നിട്ട് അവിടെ ഇരുന്നു അവിടെ ഇരുന്നപ്പോ മഴ വന്നിട്ടാ പോന്നത്
രിക്കെയ്ന്
ആ അവിടെരുന്നു
ആഹ് മറ്റു വേറെ മോളുയുള്ളത് വരാറില്ലേ, അന്നിട്ട് എത്ര കുട്ടികളാ.
മൂന്ന് പേരെ രണ്ടാമത്തെവൻ എട്ടിലാണ്. മോളിപ്പോ പ്ലസ് ടു കഴിഞ്ഞു, രണ്ടാമത്തെവൻ എട്ടാം ക്ലാസ്സിലാണ്. ഇപ്പ മൂന്ന് അംഗനവാടിയിൽ ആണ്.
ആ
ഒര രണ്ടാണും ഒരു പെണ്ണും.
ആഹ് ആഹ് ആഹ് ആഹ് വേറെ ഇനി കടിയൊക്കെ ഉണ്ടാക്കാണോ. വെരുമ്പോത്തിന്
ഉം ഉം
ചായക്ക് കടി
ആഹ് ചാ ആഹ് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കണം, എന്തേലും ഒക്കെ ഇട്ട് പൊരികടികളോ അല്ലെങ്കിൽ ബേക്ക ക്കറിനൊന്നും പറ്റയില്ല.
എന്താ ഉണ്ടാക്കല്
പഴം പൊരിയാട്ടോ നെയ്യപ്പവും.
അപ്പം എന്നും ഉണ്ടാക്കുവോ
എന്നും ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ ചക്കയുണ്ടെങ്കിൽ ചക്കയുണ്ടാക്കും ആ എന്തേലും ഒക്കെ വേണം ഇവിടെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വേണം
ആ എല്ലാരും ഉണ്ടായി ക്കാരല്ലേ
ഞങ്ങൾ ഇവിടെ തറവാട്ടിൽ തന്നെയാണ് ഉം ഇത് തിന്നോ തിന്നാന്
എന്നൊക്കെ
ആ കൂടും എല്ലാരും കൂടും
അ അപ്പൊ പിന്നെ പ്രശ്നല്ലല്ലോ
ആ തിന്നാന്
ആ
അത് വേഗം കഴിയും
ആ ആ ആ എല്ലാരും കൂടെ ഉണ്ടാവുമ്പോ രസവാ
അപ്പൊ രസാണ് അപ്പൊ ഇണ്ടാക്കുമ്പോ തിന്നാനും ആൾക്കാരുണ്ടായാലൊക്കെയേ തേങ്ങായും ചീകി
ആഹ് ആഹ് അ ഒരു ചായ എടുക്കാ കുട്ടിക്ക്
ആഹ് ഓന് ഇവിടന്നാണ്ട് റൂമി അവൻ സംസാരിച്ച് ഫോൺ വിളിക്കാ
ആഹ് അവിൽക്ക് വന്നാളും പോണേക്കാരം ഇങ്ങ്
ആഹ് ഫോണ് വേണ്ടീട്ടാണേ, ഉം ആദ്യം അവർക്ക് ഫോൺ വേണം, ഭക്ഷണം കഴിക്കണെങ്കി ഫോൺ വേണം
ഇബ്ടൊക്കെ അങ്ങനെയല്ലേ, ഫോണ് തൊറന്ന് ചോറ് ക്ക് വെളമ്പി വെച്ചാല് ഫോണ് ഇങ്ങട് കൊണ്ടുന്നേക്കാണ് മുന്നിലാണ്ട് വെക്ക ക്കും അവിടവടെ കുത്തി വെച്ചിക്കാണ്ട് അവിടെടെ ചാരി വെച്ചിക്കാണ്ട് അയ്ക്ക് ഇങ്ങങ് നോക്കി കാണ്ട് തൊള്ളേക്ക് ഇങ്ങനെ ഇടാ.
അതന്നെ ഇവിടെയും കാട്ടണത്
എന്റെ മകളൊക്കെ അങ്ങനെ മകള് മകനും അങ്ങനെ, പ്ലസ് ടു കഴിഞ്ഞതാ ചെങ്ങായി, ആ ചെങ്ങായി വെരേ അങ്ങനെയാ. മൊബൈല് തൊറന്ന് വെച്ചാല് സിനിമേ ഏത്തെങ്കിലും തൊറന്ന്ക്കളൂ ഇവിടെ അയ്ക്ക് ഇങ്ങനെ നോക്കി വായിക്കിടും
ആ ആൺകുട്ടീന്റെ മോള് അതെ അതല്ലേ കാട്ടുന്നത് ഫസ്റ്റ് അന് മോള്-
ആ ഒക്കെ അങ്ങനെന്നെല്ലേ ആ ഡിവി വില്ലാത്ത തോണ്ടേ ഒക്കെ ഫോണും മേലാ ഞാൻ പറയാ- പ്പോ എപ്പോഴുന്നാലും ടി വി വാങ്ങ കൊക്കല്ല കണിന് കേറണ്ടാവ അത് കഥക്ക സൂക്ഷിച്ച-
ആ ചെറുത് അത് എന്താന് എടുത്ത് വച്ചത് - നോട്ട മ ഫോണായി
ആ ഞാൻ ഇവിടെ ഇന്നല ചെക്ക്ത് ഇനി ഇവിടെ ഞങ്ങള ഇവിടെ- ആ കുടുംബ- ശ്രീന്റെ കീഴയില് കണ് പരിശോധനൊക്കെ ഉണ്ടായിന- നീ എൻന്റെ കൊണ്ടോയ്ക്ക അ- പറഞ്ഞി കണ് ബോർഡ്മക്ക് വല്ല കാണൂലന്നൊക്കെ ഞാനില കൊണ്ടൊയി ടെസ്റ്റ് ചെയ്ത് അത ഇഞ്ഞോട് അതിനോട് വരാൻ പറണ് കണ്ണട വയ്ക്കണോന്ന് പറയണ്
തന്നെ
ആ ആറാം ക്ലാസിലാ അത് ഫുള്ള് ഇങ്ങനെ ട്ട് ഞാൻ പറയാം ഇത് കൊറെയൊക്കെ ഫോണുമേലിങ്ങനെ സൂക്ഷിച്ചച്ച് നോക്കുന്നു ഇപ്പ ഓള്
ആ അ
ഫോണ് ആ എടുത്തക്കെ പിടിച്ചും ചെയ്യാണ് ടി വി യൊക്കെ ആവുമ്പോ കുട്ടി നിന്ന് നിക്കാണ്ട് എവിടെങ്കി ഒരു ചേയറിട്ട് കൊടുത്താ മതി ഇത് എടുത്ത് നിന്ന് കണ്ണക്ക് ഇങ്ങനെ
ആ അക്കന്നെ നോക്കി നക്കല്ലെ അപ്പറോം ഇപ്പറൊന്നും അവർക്ക് വിളിച്ചാ വരെ ശ്രദ്ധയില്ലല്ലോ
ആ ഓർക്ക് വിളിച്ച കേ ക്കുല്ല ചെലപ്പോ തലക്കൊക്കെ പോയി ഒരു കു ത്തണു കൊടു കെരാ വിളിച്ചിട്ടും മുണ്ടാഞ്ഞാല്
ഇവടെ നമ്മള് അവരൊക്കെ എന്ത് ചോദിച്ചാലും ഒ രൂ ഇത് അഡ്രസുണ്ടാവില്ല അവിടത്തന്ന്
ക്കത് ശ്രദ്ധ ദ്ധല്ല അതാണ് അല്ലാത്തല്ലേ അവർക്ക് ശ്രദ്ധല്ല
ഈ ഫോണമ്മ മാത്രമാണ് അവരുടെ ശ്രദ്ധ പോണത്
ആ
ഉം
ല്ല അവുലങ്ങനെ ഏ ത് അവർക്ക് ഏതും മേണ്ടാ വായി ശും മേണ്ട ആ ഫോണങ്ങട് കിട്ടിയാ മതി
മക്കൾക്കെന്തൊരു സ്കുട്ടി ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ടാ
ഞാനോ ഇന്ന് എന്ക്ക് വയ്യ ഞാൻ ഇണ്ടാക്കലുണ്ട് എന്തെങ്കിലൊക്കെയിട്ട് അവലൊക്ക ട്ട് ഇവിട്ണ്ട് ഇന്ന് ഇങ്ങനെ ജ കുറഞ്ഞൊരു പനിവര് ന്നുണ്ട്
ആ എനിക്ക് രണ്ടൂസായി രണ്ടൂസായി നല്ല പണിയുണ്ട് പിന്നെ
ആഹ് ഞാപ്പിന്നെ രാവിലെ കാണിച്ചു വന്നതാ.
ഉം ഞാനും പോയിരുന്നു.
ആഹ് അപ്പൊ ഇഞി ഇന്ന് ഇപ്പോ ഇഞി നീ എത്ത്മക്ക ഒന്നും തിരിയാന ആവൂല. രാവിലെ ഊക്കില് നീച്ച നമ്മള ചായൻന്റപ്പന്നെ ചോറൊക്കെ ഉണ്ടായൊണ്ട്. വട എടുക്കാ കടന്നാ മതി.
ഹ
ഇല്ലേ ഹസ്ബൻഡും ഞങ്ങളും മക്കളെ ള്ളു ഉമ്മച്ചി വരും ഉമ്മച്ചി ഇപ്പോ തറവാട്ടിലുണ്ട് അവിടെ ഇളച്ചണ്ട്.
ആഹ്.
നിങ്ങള് വേറെ പോന്നതാണ്?
ആഹ്. അപ്പൊ ആഹ് അവര് രണ്ട് പേരന്നെ ഉള്ളൂ
അല്ലേ അല്ലല്ല അല്ല അവിടെ അഞ്ചു മക്കളുണ്ട്.
ആഹ് അല്ല ആഹ് അഞ്ചു ആണ് ആണല്ലേ പെൺകുട്ടികളോ ആഹ് അവരെ കെട്ടിച്ചിക്കണ്?
ഒക്കെ അടുത്തന്നെ പെട്ടെന്ന് വരാള്ളതും ദൂരന്നേ ഉള്ളൂ
മ്ഹ്
ആഹ് അപ്പൊ ഓല് ഇങ്ങനെ പിന്നെ ഒരു പരിപാടിയെക്കെ ഉണ്ടെങ്കിൽ എല്ലാരും വരും എന്തെങ്കിലൊക്കെ പരിപാടി ഇല്ലെങ്കിൽ ഇനിപ്പോ വൊക്കേഷൻ ആണെങ്കിലും എല്ലാരും അപ്പൊ ഒരു ദിവസം ഒരീസ്‌ ഒരു സ്ഥലത്താണെങ്കിൽ പിറ്റേന്ന് ഇവിടെ അങ്ങനെ അങ്ങനെ ഞങ്ങള് നാലഞ്ച് പേര ചു നാലു പെര തറവാടിന്റെ ചുറ്റും നാലു പെരണ്ട് എട് ത്തട് ഞാനാ പിന്നും കൊറ വിട്ട്, വിട്ട് കരം മാത്രല്ല ആഹ് ആ നോക്കിയാ കാണും.
തറവാട് ഇല്ലേ
ൾച്ചാ കേക്കൂലാ മറ്റോലൊക്കെ വിള്ച്ചാ കേക്കും ആ ആ അതാ നല്ലത് എപ്പളും നമ്മളവ്ടെ വര്നോം പോണോം ഒന്നും ആരും അറീ ല്ല
ആ ഹ
പിന്നെ പ്പം നമ്മള് എത്തേ ണ്ടാക്കണെങ്കിലോ അ ഒക്കെ പ്രശ്നയ് കാരം
ആ അഹ് ശരിയന്നെണ് എല്ലത്തിനും എത്തിച്ചു വേണ്ടേ
ആ അത ഉമ്പ ആ ബട്ക്ക് വര്ണോ പോണോ ന്നു ആരും ത്തു അറീല്ല അം വട്കായ് ത്ത് അട് വര്ണ
ആഉപ്പല്ലാ അവിടെ തറവാട്ടിലുപ്പ ല്ലാ? ആ ഇവടെ അ ഇപ്പീ ഇമ്മക്കെണ്ട്. അനിയനാണ് വേറോയിക്ക്ണവടെ
ഏ എ ന്നാ ശരി
ആ അയ്ക്കോട്ടെ ന്നാ ശരി ക്കെ ഇല്ലാ